ആഹ് ഗുഡ് മോണിംഗ് ആഹ് കേക്ക്ണ്ട്.
ഉം എന്തൊക്കെ
എന്താ സുഖം അവിടെ എന്താക്ക ആ ആ ചായുടി കഴിഞ്ഞു അവിടെ കഴിഞ്ഞില്ലേ
ഓ കഴിഞ്ഞു
മക്കളൊക്കെ
മക്കൾ ദാ മദ്രസിൽ പോയിപ്പോ ഇവിട്
ആഹ് ആഹ് മദ്രസ വിട്ടോ ഏഹ് നേരത്തെ വിടോ മദ്രസ
അല്ല ഇന്നിപ്പോ ചെറിയ അസംബ്ലി മാത്രമൊഉള്ളൂനിറിഞ്ഞ് ഇ നാളി മതട്ടും നാളി മദ്രസവും ഇല്ല
ആ
ഓക്കെ ഇനി ഇപ്പളല്ല ഒക്കെ വൈകുന്നേരംണ്ട് ആ അല്ല രാത്രിയല്ല വൈകുന്നേരം സ്കൂൾ വിട് എട്ട് അഞ്ചര മുതൽ ആറര വരെ
ആഹ്
ഇന്നിപ്പോ മൊത്തത്തിൽ അസംബ്ലി ഇണ്ട് പറഞ്ഞി
ആ അസംബ്ളി ഉണ്ടാവലോ അവിടൊക്കെ ആ ഇവിടൊന്നും അങ്ങനെ ഇണ്ടാവില്ല
ഉം
വേറെ ചായുടി അവിടെ കഴിഞ്ഞില്ലേ ചായ കുടിച്ചില്ലേ ഉം എന്താ കടിയുണ്ടാക്കല്
ഇന്നിപ്പം പൂള ഉണ്ടാക്കിയ
ആഹ് പൂള കഴക്കൊക്കും മക്കള്
ആഹ് മോ മോക്കാണ് പിന്നൊരു മടി ന്നാൻ പിന്നെ അങ്ങനത്തെൊക്കെ കറിയും കാര്യൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ സോപ്പിട്ട് കൂടിയാക്കാത്ത വാരി കൊടുത്താലൊക്കെ തിന്നും വാരി കൊടുക്കണം ആറാം ക്ലാസ്സിൽ എത്തിക്ക്ണേ എന്നാലും വാരി കൊടുക്കണം ഉം ങ്ങള് എനിക്ക് മാത്രല്ലേ ഇപ്പൊ തരാനുള്ളൂന്നറിഞ്ഞ്
അള്ളൂ
അല്ലാ മോൻണ്ട് മോൻ പിന്നെ ഇവിടെണ്ടാവൂല ആഹ് അവൻ പിന്നെ പഠിക്കുന്നോടത്ത് കൊണ്ടൊയാക്ക്
ആഹ്
അപ്പം പിന്നെ എനിക്ക് ങ്ങനെ എന്റെ പണി വേൻ കഴിക്കണെങ്കിൽ വേൻ വാരികൊട്ത് കുറേ നേരം പിടിക്കും തിന്നാൻ അപ്പൊ പിന്നെ വാരി കൊടുക്കല് ഹാ വാരി കൊടുത്ത പിന്നെ വേം പരിപാടി വേം കയ്യല്ലോ അപ്പ പിന്നെ വേം വാരി കൊടു ത്ത എന്റെ പണിയങ്ങട് വേം കഴിഞ്ഞോളും
സ്കൂളിൽ കിട്ടും
ആഹ്
നന്നെ കൊടുക്കണേ കൊണ്ട് പിന്നെ ആ ഒരു പണി വേണ്ട പിന്നെ എന്തെങ്കിലും ഒന്നങ്കി കോയിമുട്ട പൊരിക്കേ അല്ലെ ചമ്മന്തിണ്ടാക്കേ അങ്ങനെന്തെങ്കിലും ചെറിയ കൂട്ടാൻ കൊണ്ട്
ആ ആ ഇപ്പം പിന്നെ സ്കൂൾ തന്നെ ഉണ്ടാവല്ലോ ഉപ്പേരിയൊക്കെ എന്നാലും അവർക്ക് കൊണ്ടാവണം ഉം കൊണ്ടാവണം ആഹ് വടക്കെ അങ്ങനെന്നെ
പ്പളും ചോയ്ക്കും ഞാം പിന്നെ കൊട്ക്കായിട്ടാ ഇൻ സ്റ്റെപ്പെർങ്ങി പോണം ചോറ് വാങ്ങാന് എനിക്ക് കൊണ്ടോവാൻ തെരോ അങ്ങനെ തെരോ ഇങ്ങനെ തെരോ ന്നൊക്കെ ചോയ്ക്കും പക്ഷെ അയ്ന് ഞാൻ ഒരു ദിവസം അമ്മള് കൊട്ത്താ പിന്നിം പിന്നിം ചോയിച്ചോണ്ട്ക്കും ഞാം പറിം അത് തെരൂല വേണെങ്കി ക കറിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ കൊണ്ടോവന്നല്ലാതെ ചോറ് ഞാനി ണ്ടാക്കി തരു ചൂടുള്ള ഭക്ഷണം അവ്ട്ന്ന് കിട്ട്മ്പോ പിന്നെന്തിനാ ഇവ കൊണ്ടോണെ നമ്മള് ത് നേരത്തേ ഇണ്ടാക്കി ചൂടാറിട്ടല്ലേ പിന്നെ ഓല് തിന്ന
തിന്ന
അപ്പൊ ഞാൻ പറ്യെല അപ്പൊ അധികം മറ്റെ എടങ്ങേറാക്കുമ്പോ ഞാന് എന്തെങ്കിലൊക്കെ കൊട്ക്കും പിന്നെ അത് അതെന്നെ ഷ് ശീലാക്കണ്ടാന്ന് ആദ്യം തന്നെ പർഞ്ഞിട്ടാ കൊട്ക്ക അത് ച്ച് എന്നും കിട്ടും വിചാര്ച്ച് ങ്ങ് ട്ടെ പിന്നെ സ് സ്കൂൾന്ന് വാങ്ങാൻ മട്യാവും ചെയ്യും. വേറെന്താ? എന്താ വർക്കെയ്യ്ണ്ടോ ഇങ്ങള്
വീട്ടില് വെർതെര്ക്കെന്നെ.
ഏഹ്
ഹലോ ആഹ് ആഹ് കേക്ക്ണ്ട് വർക്കൊന്നും ചെയ്യ്ണില്ല.
ആഹ് എന്താ പഠ്ച്ചീന്യോ?
ആഹ് ഡിഗ്രി വരെ പഠിച്ച് പിന്നെ പിന്നൊന്നും നോക്കില്ല. പിന്നെ മോൾണ്ടായി അങ്ങനെ മടി മട്ന്ന്
എന്താ ഹോബീസ് വർക്ക് ക്കേളൊന്നുല്ല എന്തെ എന്ത്
കമ്പ്യൂട്ട്രർ
ആഹ് ചെയ്യ് അഹ് പഠിക്ക്യ്ണ്ടോ
ഞാ പഠിക്കാ പോആണെ വിചാരിച്ച്ക്ക്ണ്ട് വീട്ട്ല് ഏതാലോല് മക്കള് പോയാ വെറ്തെ ഇരിക്ക
ആഹ് അതന്നെ അങ്ങനെ എന്തെങ്കിലൊക്കെ കമ്പ്യൂട്ടർ ഇപ്പൊ നല്ലതാണല്ലോ കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ച്
ആഹ് ആഹ് ആഹ് പോവണം അങ്ങനെ ഇണ്ട് അവര് പോയാ പിന്നെ തേ വീട്ടില് ഇങ്ങനെ ഉം ആഹ്ടെ വീട്ട് ഇണ്ട്
ഇവടെ ഞാ ഞാനും പിന്നെ ഇക്കാക്കിം പിൻ നിക്ക ഓലെ ഇമ്മണ്ട് പിന്നെ മോള്ണ്ട്
ഉം
ഉം എന്താ പിന്നെ ഹോബി എന്തെങ്കിലും എന്താ ബുക്കുകളൊക്കെ വായിക്കോ
ബുക്ക് ബുക്ക് അങ്ങനെ വായിക്കേല്ല ഞാൻ ഫോണിലൊക്കെ സ്റ്റോറി വായിക്കും ഇങ്ങനെ പോണം നിർത്താണ്ട് ഇല്ലല്ല സ്റ്റോറി ഇടലില്ല ഞാൻ ഇ ഇടുന്നെ വായിക്കും
ആഹ് ആഹ് പേപ്പർ വായനൊന്നും ഇല്ലേ
പേപ്പർ വായന പേപ്പർ ഞാൻ വരുത്തലില്ല കിട്ടിയാലൊക്കെ ഇപ്പ മദ്രസ് ന്നൊക്കെ എന്തെങ്കിലും ബുക്കെക്കെ കിട്ടയാണെങ്കിലിൽ അങ്ങനൊക്കെ വായ്ക്കും
ആഹ് ആഹ് മൊത്തത്തിലൊരു വായന കുറവന്നല്ലേ പണ്ട് അഹ് പണ്ട് മക്കളെലും ഞമ്മളെലും ഒക്കെ ക്കെ എന്തെങ്കിലും ബുക്ക് ഇണ്ടാവേന് ആഹ് ഇപ്പൊ അതൊന്നുംല്ല മക്കളേലും ഇല്ല ഇപ്പ ആദ്യൊക്കെ ഇതേന് കഥാബുക്കുകള് അട്ടക്കുണ്ടാവേനി ഇപ്പ അതൊന്നും ഇല്യാ എന്തൊക്കെ കഥാബു മക്കുക്കൾണ്ടാവേന ബാലഭൂമി ബാലരമ ബാലചന്ദ്രിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപരേ കഥാബുക്കുകള് ഉണ്ടെന്ന് ഞാനൊക്കെ പഠിച്ചിന്ന സമയത്ത് എത്ര കഥാബുക്കുകള് മോ പിന്ന പ്രിൻസിപ്പള് വായ കുത്തി പിന്ന് വാശി തീർത്തിട്ടേ പിന്നെ ഇങ്ങോട്ടേ പോവുള്ളു
ഇപ്പൊ വായനല്ലോ ഫോണുമെല്ലന്ന്
ഫുള്ള് അതന്നെലല്ല എല്ലാരും ഫോണുമേല്ല്
ഉം
ഞമ്മക്കുല്ല ഞമ്മളും ഈ പഠിച്ചീനേും വായിച്ചിനേും സമയം ഉണ്ടേന് ഞമ്മക്കും കിട്ടിയ ഫോൺ ഓക്കമതി തിരുമ്പോ മക്കളെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
ഏ നിങ്ങള് അല്ല വർക്ക് ചെയുന്നിയ
വർക്ക് ഞാൻ ചെറിയ രീതിയിലൊക്കെ ഞാൻ എന്റെത്തയ പോറത്തേക്കൊന്നുല്ല ഞമ്മക്ക് നമ്മളേതായ ഓരോന്ന് ഇണ്ടാവുല്ലോ അടിക്കാന് പിന്നെ അതേപോലെ ഈ നല്ല മറ്റേ നൂൽ വർക്കുകള്ള് ഉണ്ടല്ലോ
ആ ആ
അങ്ങനത്തത് എന്റെ മോ മോക്ക് ഇങ്ങനെ ഓരോ മുടിക്കികളൊക്കെ ഉണ്ടാക്കി കൊടു
ആ
അങ്ങനെയൊക്കെ ഓരോ വർക്കുകള്ള് ഇങ്ങനെ ചെയ്യും
ആഹ്ആഹ് പൊറത്ത് കൊടുക്കലുണ്ടോ
പുറത്തേക്ക് ആദ്യക്കെ കൊടുത്തീന്
ആ
പിന്നെ കോളാരൊന്നും വരുന്നില്ല അന്ന് പിന്നെ നല്ലൊരു ഇതെന്ന് തുറന്നുവച്ച് കഴിച്ച് ബിരിയാണി ഹെർബന്റെയിറ്റും ടിപ്പ് ടിപ്പായിട്ടും ഒക്കെ ഇപ്പ അങ്ങനെ ആരും വരല്ല് ഒന്നുല്ല എപ്പോ പിന്നെ ഇണ്ടാക്ക കല്ല് നിർത്തി പിന്നെ അത് പശൊക്കെ വാങ്ങാൻ ഭയങ്കര ചാർജാ
ആ
ഞമ്മള് മെന വാങ്ങീട്ട് വാ കൊണ്ടുവാങ്ങാൻ ആളില്ലാത് പിന്നെ അത് അതേ പൈസ മുടക്കിണ്ടാക്കാനും ആ
കടലൊക്കെ ചോദിച്ചാതിന്ന് പിന്നെ ഫാൻസി
കടേല്ല് ഓലും ഞമ്മൾക്ക് നമ്മളതാണിക്ക് ഞാൻ പൈസ ഒന്നും ഓല് കാണൂല
ആ ആ
ഓല് നല്ല വൽക്ക്കൊക്കും ചെയ്യും ആ പിന്നെ ഓക്കെ നീർത്തി ഞാൻ കടല്ല് ഒരു കടയില് ഞാൻ ചോയിച്ചെന്ന് പൂല പറഞ്ഞ് വണ്ടാന്ന് പറഞ്ഞ് ഓക്കെ എന്നെ ഇപ്പ ഹോൾസെയിൽ എടുക്കുമ്പോം എത്രയോ ലാഭത്തിന്
ആ ആ
അത് വിടെ കൊണ്ട് വെച്ച് വിറ്റ അവൾക്കൊരു ല്ല പോയി വ വായിക്കൊണ്ട് അധ്വാനം ഉള്ളൂ നമുക്ക് ഇതൊക്കെ ഇത് തുന്നി കൂ ട്ടിണ്ടാക്കി ഒട്ടിച്ച് ആ ഒരു വട്ടത്തില് ഒരു വീടന്ന് വാങ്ങണ ആ രീതിയില്ലന്നെ ആക്കിയത് ക്കണല്ലോ അല്ല പിന്നെ പുറത്തട അൽവക്കത് ഇങ്ങനെ കൊടുത്ത് പൈസ അങ്ങന്നല്ലാതെ വീടിൽ ആർക്കും ആയിന്റെതായ കവറിങ്ങും കാര്യക്കെ നമ്മളാന്നെ സെറ്റ് ചെയ്യണല്ലോ ആ പിന്നെ ഓക്ക ഞാൻ നിർത്തിച്ച് പഠിക്കാ ഡിഗ്രി വരെ പഠിച്ചീണ് പിന്നെ ആ നിന്ന് പിന്നെ മക്കളായപ്പോ വിന്നെ ആ ഡിഗ്രി ഫുള്ളാക്കി ഡിഗ്രി മോനെ പ്രസവിച്ചെടുക്കുമ്പോളാ പരീക്ഷ എഴുതുന്നത്
ആ
പിന്നെ അതിന്റെ ഇടേൽ പൊട്ടി കണ്ടാൽ ആകെ എടങ്ങേറായി പിന്നെ പഠി ക്ക്യാനും പോവാനും ഒന്നിനും
അത് തുടർന്ന് ഇങ്ങനെ പോണം എന്നാ കൊഴപ്പല്ലല്ലേ
ആ പിന്നെ പിന്നെ മ ചെറുത് മക്കൾ ഉണ്ടാവോ പിന്നെ നമുക്കൊരു പിന്നെ അതിനോടൊരു താല്പര്യംല്ല ഉണ്ടാവൂലല്ലോ പിന്നെ കഴിഞ്ഞോല് മോനൊ കൊണ്ടായി മോൻ കുറച്ച് വെലുതായ ആയി പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിനൊക്കെ പൊ
ആഹ് ആഹ്
അത് അങ്ങനെ ആ പോയോണ്ടിക്കുമ്പോഴാണ് മോളാവയിറ്റിലുണ്ടായത് അങ്ങനെ പിന്നെ അതും മുഴുവനാക്കാൻ കഴിഞ്ഞില്ല അവർ അഞ്ചാറു മാസം ത്തിന് വയറ്റിലുണ്ടായപ്പോ എനിക്ക് സ്റ്റെപ്പ് കേയറാൻ കഴിയാതെ ആയിപൊയി മോള്ലേ അതിന്റെ ഇത് റൂമ് അതിന്റെ ട്വൂറ്ററിയലും മൊള്ലേന്
ആഹ് ആഹ്
അപ്പം പിന്നെ അതും കഴിഞ്ഞില അഉം അടെ നിന്ന് ക്ഷെക്ക അപെത്ത്യേക്ക് എല്ലും ചെയ്യാൻ അറിയ ഈ പെയിന്റ് വർക്കും നൂല് വർക്കും ഒക്കെ കൊറച്ചീച്ച കൊറച്ചീച്ച അറിയ അതിന്റെ ബേസിക് അറിയ പക്ഷെ അതും പിന്നെ ഒരാൾ പോർത്തേക്കൊക്കെ ഇടുക്കാൻ ഉള്ള ആഹ് ഒരു വർക്ക് ബണ്ടാവൊല്ലൊ അമുക്ക് ആര് ൽ ആയി വരണല്ലോ അങ്ങനെ ട്ടൈം കിട്ടുല മാത്രേ ഞാന് എന്റെ ഡ്രസ്സ്മലും മോള ഡ്രസ്സ്മലൊക്കെ എംബ്രോഡറി വർക്ക് ഒക്കെ തുന്നിയടു. ത്
ആഹ് പിന്നെ നമ്മക്കന്നെ ചെയ്ത് നമ്മ ആ നമ്മൾ നമ്മള ആവശ്യത്തിന് പുറത്ത് കൊടുക്ക കണ്ടല്ലല്ലേ
ആഅതന്നെ അതൊക്കെ ചെറുമാതിരി രീതിയിലൊക്കെ വീട്ടന്നിടാനൻ പറ്റിയ കൊല കെട്ക്കും ഉം പിന്നെ പോ മെനക്കെട്ടിയില്ല ഒക്കെ മടിയടൊക്കെ പഠിച് ചെടുക്കാനുള്ള ആവേശമാണ് പിന്നെ മുഴവനാക്കി എടുക്കുമ്പോതിനും പൈസ എല്ലാം വേണം എറക്കണേല്ലോ ഏബ് സി പിന്നെ ഔടെ നിർത്ത്യെക്കും
ആ
അതാണ് പ്രശ്നം പിന്നെന്താ വേറെന്താ നിങ്ങളാ പരിപാടികളൊക്കെ
വേറന്താ ഉം
എന്ന ആയിക്കോട്ടെ എന്നാ പിന്നെ വിളിക്കാം